കേക്കണ്ടോ ഹലോ ഹലോ
ഹലോ ആ കേക്കുന്നോ
ആ പറഞ്ഞോ പറഞ്ഞോ ആ പറഞ്ഞോ
ഉം
അച്ചായന് ഇപ്പം ആളിനെ കൂട്ടണ്ടാന്നുള്ള രീതിയിലാണല്ലിയോ
ആളുകളെ കൂട്ടുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴത്തേക്ക് ഇപ്പ ആരെയും കൊണ്ടുവരണ്ടാന്ന്
ആ ഹാ ഹാ
അതുകൊണ്ടുതന്നെ ഇനിയിപ്പം പണികാണുവോ എന്നുള്ളത് എനിക്കുസംശയവാ
ആഹാ അപ്പൊ നിങ്ങക്ക് തിങ്കളാഴ്ച ചെയ്യാനുള്ള പണിയൊണ്ടോ
അതുകാണത്തില്ല
ആ ഹാ ഹാ
കാരണം ആ ബാത്റൂമിനകത്തെ പരിപാടിയെ ഒള്ളായിരുന്നു
ആ ഹാ ഹാ
ഉം ആ പരിപാടി ഏകദേശം കഴിഞ്ഞു
ആ
അല്ലാതെ അല്ലെങ്കി ആ മഴയില്ലാതിരിക്കണമായിരുന്നു
ആ ഹാ പോയി ഏ ഏഴാം തീയതി ഏഴാം തീ എട്ടാം തീ വരെ നൂനമർദ്ദം എങ്ങാണ്ടാ
ഉം അവര് രണ്ടുപേരും ഇതെങ്ങാണ്ടുപോവാൻ അടുക്കളക്കാത്തൊക്കെ പുട്ടിയൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട്
ആ ഹാ ഹാ അപ്പൊ അതൊക്കെ പേപ്പറു പിടിക്കാലോ നിങ്ങക്ക്
അതെല്ലാം പിടിച്ചിട്ടത്
ആ ഹാ ഹാ ആ ഹാ
ഉവ്വ് മൊത്തമോന്നുമില്ല
ങ്ങാ
ഒരു അതായത് ഈ അടുക്കളയുടെ ഒരു സൈഡ് വിത്തിയൊണ്ടല്ലോ-
ആഹ് ആഹ് -
ആഹ് ഒരു സൈഡ് വിത്തി അതൊന്ന്ട്ട് വിടാൻ പറഞ്ഞങ്ങനെ- ആഹ് അതങ്ങ് ഇട്ട് വിട്ട് അത് പേപ്പറ് പിടിച്ച്- ഇത് ചെയ്തിട്ടിര്ന്ന് പ്പ അത് ഞാൻ പിന്നെ - ഇട്ട് കഴഞ്ഞിട്ട്ത് കട്ട് ചെയ്ത് വിടാണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് വിട്ട്- കാരണം അല്ലാതെ ഈ- മൂന്ന് ബാത്റൂമിനകത്ത് ഒരു ബാത്റൂമ് അത് ചെന്ന് പേപ്പറ് പിടിക്കാൻ എത്ര സമയം വേണം-
ആ അപ്പോ ആ ഹാ ഹാ ഹ
ആഹ് അത് പേപ്പറ് പിടിച്ച് ഞാൻ പിന്നെ- ആഹ് ഇത് ഒരുകൂട്ട് പ്രൈമർ അടിക്കെട്ടേന്ന് ചോദിച്ച് അടിക്കാൻപറഞ്ഞ് അവിടിര്ന്ന ബക്കറ്റ് പൊട്ടിച്ചടിച്ചപ്പ അത് വൈറ്റ് ആയിരുന്നു-
പിന്നെ ഞാനതങ് അടിച്ചു വിട്ടേച്ച് അതും അടിച്ചിട്ട്- മറ്റേ ഇപ്പുറത്തെ ആഹ് സ്റ്റെയറിന്റെ അടിയിലെ ബാത്റൂമി ചെന്ന് അത് പുട്ടിയിടാനുണ്ടായിരുന്ന്-
ആഹ് ആഹ് ആഹ് -
അത് മൊത്തം ഞാൻ രാവിലെ പോയിട്ടെന്ത് ചെയ്ത് ആഹ് അടുക്കളേടവിടം- മൊത്തം ജനല് പേപ്പറ് പിടിച്ച് അത് ചുമ്മാ ഓടിച്ചിട്ടേച്ച് ഞാനെന്ത്ചെയ് ഒര് ജെ അച്ചായൻ അവടെ കെടന്ന് തെരക്കുന്നു രതീഷെന്തിയേ - രതീഷെവിടെ അതെ- ആഹ് മറ്റേ അങ്ങേര് പറഞ്ഞ് രതീഷ്- അവൻവന്നിട്ടുണ്ടല്ലോ അവൻ എപോക്സി എടുത്തോണ്ട് പോന്ന് പറയുന്ന കേട്ട്ന്ന് പറഞ്ഞ് - എവിടടിക്കാൻ എന്ന് പറഞ്ഞപ്പംഞാൻ ചോദിച്ച് എന്താഅച്ചായാന്ന് ചോദിച്ച്- ആഹ് രതീഷേ ഇവടെ കൊറേ ഞുറുക്ക്ഞുറ്ക്ക് പണികളൊണ്ട് അതങ്ങ് ചെയ്ത് തീർക്ക്- എന്നേം വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ ചോദിച്ചുഎന്താ നുറ്ക്ക് പണി- ഈ ബാത്റൂമിനകത്തങ്ങാണ്ട് പുട്ടിയിടാൻ കിടക്കുന്നകണ്ടോ അതൊക്കെ ഇട് മറ്റേ രണ്ട് - മേളത്തെ ബാത്റൂം പേപ്പറ് പിടിക്ക്-
മ്ഹ് മ്ഹ് -
ആഹ് അതേ പിന്നെ ഞാനത് അങ്ങോട്ട് ചെന്ന് അതെല്ലാം അവിടെ വിരിച്ചിട്ട്- ആഹ് താഴത്തെ ബാത്റൂമ് പിടിച്ച് അത് ഒരു കോട്ട് അടിച്ച് ഇപ്പറത്തെ ബാത്റൂമി ചെന്ന് പുട്ടിട്ട്- ട്ട് മേളത്തെ ബാത്റൂമിൽക്കെറി പേപ്പറ് പിടിച്ച് ആഹ് മേളത്തെ ബാത്റൂമി നിന്നപ്പോഴ ഞൻ വിളിച്ചത്-
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് -
ആഹ് അപ്പഴ്ത്തേക്ക് ഞാനത് പിടിച്ചേച്ച് ഞാൻ വിളിച്ച് -
ആഹ് ആഹ് ആഹ് ആഹ് -
ചപ്പം പിന്നെ ഞന് വിടുമ്പോ എനിക്ക് ഈ റേഞ്ചിന്റെ എനിക്ക് സംശയൊണ്ട് ബാത്റൂമിനകത്ത് കേറുമ്പോ ചെലപ്പം കിട്ടയില്ലെങ്കിലെ-
ആഹ് ആഹ് -
പിന്നെ അത് മാത്രമല്ല അത് കഴിയുമ്പഴ്ത്തേക്ക് രങ്ങേര് അവിടെനിന്ന് - അല്ലേരായേഷ്-
ആഹ് ആഹ് ആഹ് ആഹ് - ആഹ് ആഹ് ആഹ് -
ഉം
ആഹ് -
കാരണം ഇവിടെ കേട്ട് അവിടെ ചെന്ന് പറയുമ്പോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്-
ആർക്ക് -
രായെഷിന്-
ആഹ് ആഹ് ആഹ് -
ഉം അതുകൊണ്ടാ പിന്നെ ഞാനത് ഉം-
ആഹ് ആഹ് -
അതുകൊണ്ട് പിന്നെ ഞാൻ അതുകണ്ട് പുള്ളിയുടെ മുന്നേ വെച്ച് ഞാനത്കൊണ്ടല്ലേ പുള്ളിയുടെ മുന്നേ വെച്ച് അങ്ങനെ ഒന്നും പറയാത്-
ആഹാ ആഹ് ആഹ് നീ നേരത്തെ പുള്ളികുടെ കൂടെ ജോലി ചെയ്തിട്ടൊണ്ടോ-
ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ഒരാളുടെ ഇത് കാണുമ്പോൾ അിയമല്ലോ
ആഹ് ആഹ് ആഹ്
നമ്മളൊരു പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും ുള്ള എങ്ങനാ എന്തുവാന്ന് ഉം അപ്പ എനിക്ക് മനസിലായി പുള്ളി തിരിട കാരണം
ഇവരെ അങ്ങോട്ട് ഇഞ്ഞിട്ട സംശയം കാരണം ഇവര് പഴയ കൂട്ടുകാരായില്ല ഒന്ന്ിച്ച് ജോലി ചെയ്യന്നര് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോകുന്ന നമ്മള് ഇവര് നമുക്ക് നമ്മൾ അവർക്ക് ഒപ്പം നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇവര് നമ്മുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി
ആഹാ ആഹ് ശരിയാ
ഉ ഞൻതുകൊണ്ട് തന്നെ കൂടുതൽ പിണങ്ങാതെയും കൂടുതൽ ഇണങ്ങി അതായത് ഒരു പരുവത്തിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ പണിരുന്ന സമയത്ത് ഞാൻ ഇവരുടെ കൂടല്ലോ നിക്കുന്നത്.
ആഹാ ഹാ ആഹ്
നമ്മള് വിട്ടു വിട്ടേ നിക്കാവുള്ളു ഞാൻ അതുകൊണ്ടാ ഇപ്പൊ ഈ പോളിഷിന്റെ പണി കഴുമ്പഴണല്ലേ ഞാൻ പോളിഷിന്റെ പണിക്കക്ക് ഞാൻയറാത്തുന്നത്
ഉം ഹ ഹ്
ഞൻ മാറി മാറി ഇരിക്കുന്ന കാരണം പോളീഷിന്റെ പണി നമ്മള് ചാടി കൈവക്കാ ചെല്ല്പഴത്തേക്ക് ഇവടെങ്ങ സംസാരി അവ ഇങ്ങതാ കതൂർ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വെിയിൽ പൊക്കത്തെ വല്ല പരിപാടിണ്ട ഞാാന അതിനെ കീറി ഞാനൻവി ഞൻ ഒറ്റയ്ക്കല്ലും പുറത്തെ സൈഡല്ല അടിച്ചത്
ആഹ് ആഹ് ആഹ ആഹ
അ നമ്മുക്ക് ശല്യം ഇല്ല നമ്മള് ചെയ്തോന്ന് ചോദിച്ചാ ചെയ്ത ഇടവുണ്ട്.
ആഹ് അത് സത്യവാ
അവരുമായിട്ട് ഒന്നിനും പോകുന്നുില്ലേ
ആഹഹ കൂട്ടത്തിലകുമ്പം നമ്മുടെ പണിയൊന്നും കാണത്തില്ല
കൂട്ടത്തിന ആകുമ്പം ചെയ്ത ഇടവും കാണത്തില്ല നമ്മള് സംസാരിക്ക്പ പറയാ അവൻ ഈ സംസാരം കേൾക്കാൻ വേണ്ടി അവൻ കൂടെ വന്നിരിക്ക സംസാരം
ആ് ആഹ ആ
അതുകൊണ്ട്ന്നെ ഞാനണ്ട് നമ്മ ഞാാനിപ്പോ ഇണ്ട് എന്തെേലും ഉണ്ട് ഞാൻ ചെയ്തട്ട് ചോദിക്കാം ആ ഇത്ണ്ടോണ്ോ ആ ചോയ്ച്ചേച്ച് അപ്പൊർത്ത് പോയി ഞാനങ്ങ് പണി പിന്നെ ഞാൻ ചോയ്ക്കത്തില്ല ചോദിക്കാതെ ഞാൻ പോയിരുന്നങ് പണി എയ്യിക്കുക.
ഉം ഹ് ഹ് ഹ്.
ഉം അതൊക്കെ അതുകൊണ്ട ഞാ അന്ന്. ഇല്ല പേപ്പർ പിടിച്ചോണ്ട്ന്നപ്പൊ ഞാൻ പർഞ്ഞില്ലായിര്ന്നോ ഇബടെ നിക്കണ്ടാന്ന് വെളി ചെന്ന്ട്ട് ഇതങ് ചെയ്യാംപറഞ്ഞില്ലേർന്നോ പേപ്പർ പിടിക്കാൻ പോയ്. അത് എനിക്കറിയ ഇവര്. കൂടെ നിക്കുമ്പോഴത്തേക്ക് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പാര വെക്കാനുള്ളാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. ആഹ് അയിനാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയി. ഇത് കാരണം നമ്മൾ രണ്ട് പേരും സംസാരിക്കുമ്പോ പറയാവന്മാര് രണ്ടു വന്ന് സംസാരമാടാത്.
ഉം ഹ് ഹ് ഹ്.
ഉം സംസാരിക്കാതെ പോയി നിക്കുമ്പോ. ഒരു കൊഴപ്പുല്ല സംസാരിക്കാതെ പോയി നിക്കുമ്പ അച്ചായനെന്നെ പൊക്കിക്കൊണ്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം.
ആഹ്
ഉം
ആഹ്
ആ എന്തായാലും നോക്കാം ഇനിയിപ്പോം എന്തായാലും മെനക്കെട്ട്.
ആ അത്യവ. എന്തോ ചെയ്യാന.
ഇതൊന്നും പറഞ്ട്ട് കാര്യമില്ല മഴയും കൂടെ അനികർനെ കൂടാ ആണെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ.
ആഹ് ഇത്പ്പോ ഇതിപ്പൊ എങ്ങനൊയാലും ഒരാഴ്ച. കാണുമെന്നാണ് പറയുന്നത്.
ആ ഹാ.
ആഹ്.
ഉം ആ എന്തായാലും നോക്കാം പിന്നെ ഒരാഴ്ച അപ്പോഴത്തേക്ക് ഈ ഒരാഴ്ച. ത്യേച്ച് മഴ തോന്നന്ന് പറഞ്ഞാലും ഇങ്ങേര് പണി തീർക്കണ്ടെ.
ഞ്ഞ്ഹാ അല്ല ഈ സത്യവാ ഈ സമയം ഈ മഴയ. പൈന്റിങ്ങാരെ പെന്റിങ്ങ് വെച്ചൊണ്ട്. സകല പണിയും ചെയ്തു തീർത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇയാള്. നമ്മള് അവിടെ നിക്കുമ്പോഴല്ലേ പറഞ്ഞെ പണിക്കാരെ പെയിന്റിങ് പണിക്കാരെ. രണ്ടുദിവസത്തേക്ക് നിർത്തി വെക്കാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവ്സിനുള്ളിൽ. പെട്ടന്ന് പണി ചെയ്യും എന്നൊക്കെ വലിയ വീര വാദം അഠിച്ചിട്ട് ഇപ്പോ ദിവൊസ എത്രയായി.
ആ പർഞ്ഞ ഇപ്പൊഴാ അല്ലെ ഇങ്ങേരും പെട്ടുപോയര്ന്ന്. അത് എന്നും പറയുന്നത് അത് തന്നെ ഞാനിപ്പം. ആള് പോയി കഴിഞ്ഞാ പിന്നെ ഈ ആളിനെ കിട്ടാനല്ലെ ബുദ്ധിമുട്ടന്ന് പർഞ്ഞ്.
ആഹ് ഹ ഹ.
അവ എല്ലാരും ഹ്മ് ആവശ്യക്കാരാ പുള്ളിന്ന് പറഞ്ഞാൽ എല്ലാരും ആവശ്യക്കാരാ ഇത് എല്ലാരെ എനിക്ക് പിണങ്ങാൻ പറ്റത്തില്ലല്ലോ.
എന്ത് ചെയ്യാനാ ഹ് ഹ് ഒര് ഗതി ഇല്ലാത്ത അവസ്ഥയായി. പോയിയെന്നാ കാരണം ഇത് ഈ എല്ലാരും. ഈ ഒരു പണിയില്ലെ നമ്മുടെ ഊട്ടത്തിലുള്ള എല്ലാരും പ്രതീക്ഷ ഇടുന്നത്.
ഹ്മ് ആ ആ.
അപ്പൊ ആദ്യം ഞങ്ങൾ ആംകോസിലായിരുന്നു ഞങ്ങള് അവിടെ തൊടങ്ങിയ സമയത്ത് ഞങ്ങൾ അതായിരുന്നു. പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെ നമുക്ക് ഇതി ഇപ്പം നൈസായിട്ട് ചവിട്ടാമെന്ന് പറഞ്ഞു ചവിട്ട് വെച്ചിട്ട്. ക്ക് വെളി പണി വരുമ്പോ അത് പോയി ചെയ്യാന്ന് പറഞ്ഞു.
ആ ഹാ ഹാ.
ചെയ്തൊണ്ട് അപ്പ ഇത് മഴയത്ത് കെടക്കുമല്ലോ അപ്പോ ഞങ്ങക്ക് മഴയത്ത് നല്ലൊരു ചെ പ്രതീക്ഷയുണ്ട് ആ പണിയെന്ന് പറഞ്ഞാൽ. അത് അഹ്ത് കാണാത്തുകൊണ്ടാ അത്രക്ക് ഏരിയുണ്ട് സംഭവം. ഇമ്മക്ക് നാല ട്ടലില്ല നിങ്ങൾ ഇത്ര ഏരിയെ തീർത്തുള്ളൂ ഇതേ ചെയ്തുള്ളൂ അങ്ങൻത്തെ ചോദ്യം ഒന്നുഇല്ല. അവര് വന്നട്ട് നമ്മള് ചെയ്യുവാ ഗുളി ഇടക്ക് ഇടക്കല്ലേ എപ്പോഴെങ്കിലും പുള്ളി വരും നമ്മളടത്ത് എന്തേലും തമാശ പറഞ്ഞ് പുള്ളിയങ് പോകും
ആഹ് ഹ ഹ
അത് ഇപൊ നമ്മള് കാരണം ആദ്യം ചെയ്ത പണിക്കാരികും അവര് ഭയങ്കര ഉഴപ്പായിരുന്നു അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞങ്ങള് ചെയ്യുന്നത് അവരുടെ ഡബിളാ
ആഹ് ഹ ഹ
പക്ഷെ നമ്മളുടെ ഇതിനകത്ത് നമ്മളൊന്നുമല്ല ചെയ്യുന്ന മനസ്സിലായ അപ്പ ഞങ്ങൾ അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഞങ്ങക്കൊരു പേടിയുണ്ടാരുന്നു ഇത്ര തീർന്നൂള്ളു എന്ത് വിചാരിക്കുന്ന് അപ്പോൾ മറ്റേ അവന്മാര ഒന്ന് ച ഇവള് എന്തിന ഇത്രയും അടിച്ചു തീർത്തു ഇവള് എന്തോരം ഏരിയ തീർക്കുന്നേ
ആഹ് ഹ ഹ
അപ്പൊ ഞാനും സതീശരണനും മോത്തോട് മൊഖം നൊക്കി അവള് ചെയ്യുന്നില്ലെന്ന് എന്റെ മനസ് എന്റെ മനസ്സിലും എന്നിട്ട് അപ്പോൾമ്പര് കേട്ടോ നമ്മള് നല്ല പണിക്കാരാ അങ്ങനെ എങ്ങനെയ ഉള്ളത് അങ്ങനെക്കെ അങ്ങനെ അങ്ങനെങ്ങ് എതിച്ചിട്ടുന്നു അപ്പൊ ആ ഒരു ക്ഷെ ഞങ്ങൾ ഇങ്ങനെ നിക്കുവായ്ര്ന്നു.
ആഹാ ഹ.
ആ ഒരു ഇതിനകത്ത് ഇവന്മാര് ഒറ്റ ചവിട്ടൊക്കെ അങ് ചവിട്ടിക്കള അത് ഞങ്ങടെ കൈയ്ലൊരു വല്ല്യൊരു മണ്ടത്തരം പറ്റിപ്പോയി.
ആഹ്.
ആഴ്ചേ ശമ്പളവാ അവിടെ.
ആഹ ഹ.
ആഴ്ചയിലാവുമ്പോ കറക്റ്റ്. ഇപ്പം ആറുവസം കറക്റ്റ് ആറുസം കാണും ആറുസം പൈസ ആറ പക്ഷെ അതു വരെ. ഞങ്ങളെ കൈ പൈസയെ കാണത്തില്ല.
ആഹ ഹ.
പ്പൊ ആ ഒരു ബുദ്ധിമുട്ടിങ്ങനെല്ല ഇവിടെ രണ്ടു ദിവസം അവര്. സതീരണം വിളിച് ഇവിടെ നികുന്നാന്ന് ച്ചൊയ്ചപഴത്തേക്ക് ഞാപറഞ് സാറേ രണ്ടൂസം കഴിഞ്ഞ് വന്നാ മതിയൊന്ന് ചൊയ്ച്ച. മതിയെന്നു പറഞ്ഞു. അങ്ങനെ വന്നാ ഞാനെന്ത് മണ്ടത്തരം കാണിച്ചു ഞാൻ സതീശരണ രണ്ടൂസം ഇവിടെ വന്നപ്പഴത്തേക്ക് ശമ്പളം കിട്ടിയല്ലോ. അന്നേരം ന്നര കയ് ശമ്പളം കിട്ടുമ്പഴത്തേക്ക് ലോട്ടറി എടുക്കാനൊക്കെയുണ്ട്. ഏഹ്. അപ്പോഴ്ത്തേക്ക് ഞാ പറഞ്ഞ് ആ ആ ആഹ് ശരി ശരി.